ഹലോ ഉം എന്താ പാട് മഴയുണ്ടോ അവിടെ
ഇത് നേരത്തെ
ആ ടി ടി അടിച്ചോ
ആഹ ടി ടി അടിച്ചു അത് ഇന്നലെ ഇപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യ തീ ടി ടി ക്കാനും മാണ്ടി നടന്ന്ണ് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല നമ്മള് കേന്ദ്രങ്ങളൊക്കെ മനസ്സിലായിലെ ഇല്ല അവിട്ന്നൊന്നും ടി ടി അടിക്കൂല്ല അങ്ങനത്തെക്കെ പ്രശ്നങ്ങൾണ്ടോന്ന്ണ്
ആഹ ഹോസ്പിറ്റലന്നെ പോണല്ലേ
ഹോസ്പിറ്റലന്നെ പോണം ന്നട്ട് ഞാന് മിനിഞ്ഞാന്ന് ആ ഈവനിങ് ഈവനിങ്ങിന്റെ ഇത്ണ്ടല്ലോ ആ സമയത്ത് ഡോക്ടറെ കാണിച്ച് ആ ആ വൈന്നേരത്തെ ആ ഒര്തുണ്ടല്ലോ രാവിലെ ആവുമ്പേ എല്ലാ ഡോക്ടേഴസും ഉണ്ടാവും വൈന്നാരം ഒര് ഒറ്റ ഡോക്റ്റെ ണ്ടാവെള്ളേലെ ന്ന്ട്ട് അവിടെ പോയി കാണിച് ആ അപ്പം കാണിച്ചപ്പം ഓല് ചെയ്ത് തരൂല അപ്പൊ ആ ഒരു ഓ പി അതിനായിട്ട് എന്തോ ആന്റി എന്തോ ഒരു പേരുണ്ട് ഏ ഏ ഏ ആ ഓ
ഉം
അതെ എടുക്കുള്ളൂ എന്നിട്ട് ഓര് ശീട്ടിൽ എഴുതി തന്ന് പിന്നെ ഞനവിടെ ചെയ്തില കൊറേ ചോദി
ആഹ് ശരി
ഉം പശെ ഞാൻപറയാ അം മ് ഇനി തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞ പോയതാണ് പോന്നതാണ് ഇനി ഇന്ന് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ
ഉം ഉം
അവിടെ പോയപ്പം അവിടുക്ക് പെട്ടെന്ന് ചെയ്തന്നു
ആഹ് അതെ അങ്ങനെണ്ടാവും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആവുമ്പോ പെട്ടെന്ന് ചെയ്യല്ലോ
ആഹ ആഹ അ അതല്ല അങ്ങനെ വലിയ എമൗണ്ട് ഒന്നുല്ല എൺമ്പോർപ്പിയ പൊറത്ത്ന്ന് ചെയ്യാൻ അവിടെ ഏ മുപ്പതും ഇരുപത്തി മൊത്തം ഈ മ അയിമ്പത്തഞ്ച് രൂപ ആയിട്ടൊള്ളു
ആഹ ആഹ ശരി
അങ്ങനെ അപ്പൊ ഞാനങ്ങനെ വിചാരിക്കായിരുന്നേ പിന്നെ അല്ല ഓരോ എന്താ പറയാ ഓരോ ഇതിന്റെ മാറ്റം ഓരോ ഹോസ്പിറ്റലിന്റെയും
ആ ആഹ മാറ്റങ്ങൾ ലെ അതെല്ലാം അങ്ങോട്ട് മഴ ഇ ഇണ്ടപ്പ നല്ലായിട്ട് ഇവിടെപ്പ മഴ പെയ്തി ചോർന്നു
ഇവിടെയും മഴ പെയ്തി ചോർന്നു എന്താ ഇപ്പ കോയപ്പല്ല പക്ഷെ ചില സം ഇപ്പ വണ്ടിൽ പോയപ്പൊ ളേ.. ചില സ്ഥലത്ത ഞങ്ങുടെ മഴുണ്ട് ചില സഥാനത്ത് നിങ്ങളുടെ മഴ ഇല്ല
ആഹ് അതന്നെ ചില സ്ഥലത്തേക്ക ഒന്നും മഴ കിട്ടണില്ലന്ന് പറയണ്ടല്ലോ നമ്മുക്കിപ്പോ ഇവിടെക്കെ ഇപ്പോ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് മഴുണ്ട് ആ ആ ആ അതെ അതെ വൈകുന്നേരം ആ വൈകുന്നേരംന്ന് പറഞ്ഞാല് ഒരു ചെലാ ടൈമ് ആകുമ്പളേ- ഇരിട്ടായി ക്കും രിടത്ത് ആ രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് വൈകുന്നേരം ആകുമ്പ ളന്നെ മഴ
ഉം ആ അതെ അതെ ഇവിടെ അങ്ങനെ തന്നെയാണ്
നല്ല കാറ്റുണ്ട് എന്തോ ഒരു കാറ്റന്ന്റിയോ നമ്മള് മര നമുക്കൊക്ക നോക്കുമ്പോ നമുക്ക് പേടിയാവും എന്തോ ഒരു കാറ്റന്ന് അറിയോ അനെ അങ്ങനെ ആ കാറ്റ എന്തൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അക്കെ ബതലും അതൊക്കെ ഭീഷന അല്ലേ നമുക്ക് പേടിയല്ലേ
ഇന്ന് കൊറെ സ്ഥലത്ത് ഇന്നിപ്പോ ഉ ആള ഫ്രണ്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വയറിംഗ് ആണ് അപ്പോ ആള് ആൾക്ക് എന്നാല് വീട്ടിൽ വുന്നം അവര് കൊണ്ട് അങ്ങാടി പോവാൻ വിളിച്ചപ്പളേ നാല് വീട്ടിലേ ച്ച് വിടെ നാല് വീട്ട്‌ലെ ടി മിന്നലും ഇടി ഏറ്റ് റ്റ്ണ്ട് മറ്റേ കറൻ്റ് ന് ൻ്റെ ഫീസ് പോം പൊട്ട ആ ഇടി ഏറ്റ് ട്ട്ണ്ട് റ്ഞ്ഞ് ഭയങ്കരേയിട്ട് പിന്നെ ഇന്നലെ ഹസ്ബൻ്റ് പറയണ്ട് ഹ് ഹ് ഇടിപറ്റ്ണണ്ട് ഇപ്പോൊ നല്ലോണം
ആഹ ഇടി പറ്റ്ന്ന് ഹാ ഞമ്മളവിടെ ആ എന്റെ എൻ്റ് ക്കാൻ്റെ നാട്ടില് ആ അവിടെ ഒരു ആൾ അങ്ങനെ മരിച്ച് ട്ടിലായിരുന്നു ഇടിമിന്നലേറ്റിട്ട് അതിപ്പോ ആള് എന്താ പശുവിനെങ്ങാനും കെട്ടാൻ വേണ്ടിട്ട് തൊടീൽക്ക് പോയതാ അവിടുന്ന് ഇടി മിന്നലേറ്റ് അപ് പ്പൊ തന്നെ മരിച്ച്
ഓ ഓ ഭയങ്കര പേടിയാണ്ല്ലേ മ്മക്ക് മി
അപ്പം പെട്ടെന്നില്ല അന്ന് പ്രതീക്ഷിക്ക ക്കാത മരണാണല്ലോ? പിന്നെ നമുക്ക് ബലലെ ബേജാറാണ് ഇടിമിന്നല് എന്ന് പറയുമ്പോ, അതെന്ക്ക് തോന്നുന്നത് എന്താറിയോ ഒരു ഫസ്റ്റായിട്ട് നമ്മളോടൊക്കെ ഫസ്റ്റായി ട്ടൊരു മഴ പെയ്തിനി അന്നാലിപ്പായൊക്കെ വീണീനി. അന്നത്തെ അന്ന് അന്നാണ് അ സംഭവിച്ചത്. അതെ
ഓ അത് ശെരി. ആ ഇപ്പ അന്ന് ഇടിണ്ടായ്രുന്നോ?
ആഹ ആ അവിടെക്കല്ല ടിമിന്നലൊക്കെണ്ടായിരുന്നു. അതുപോലെ മരങ്ങള് വീണ്ന്നൊക്കൊ പറീണേട്ട്നി
ഉം ഉം ഉം. ആലിപ്പയം കുറേ അങ്ങനെ ആലിപ്പയം ഞാനിതുവരെ കണ്ടിട്ടില്ല ആലിപ്പയം.
ഞാനും ഫസ്റ്റ് ആയിട്ടാണ് അന്ന് കാണുന്നത്. അത് ഞാവിചരിച്ചത് ആലി- പഴംന്നൊക്കെ പറയുമ്പോ ഇതൊരു പഴാണ് നമുക്ക അറില്ലോലോ അപ്പൊ ഹൈസിംകട്ടേക്കാണല്ലേ അങ്ങനെ എനിക്ക അറിയില്ലനോ
ആ അത് ഐസംങ്കട്ടന്ന് പറയുമ്പോ എത്ര ആ എത്ര വലുപ്പം ഉണ്ടാവും?
വലുതും അതങ്ങനെ ഒരേ ഷേപ്പിലാവാൻത് അങ്ങനെയല്ലല്ലോ പല പല ഷേപ്പിൽ പല പല വലു പത്തിലാണ് ചെ നമുക്ക് വലുതൊന്നും കിട്ടി ഇല്ല ഏകദേശം ഇപ്പൊ ഒരു ആ, ഒരു അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല നമ്മള വെള്ളക്കടലല്ലേ കറി ക്കുന്നു രാവില്ലേ. അതിന്റൊക്കെ
ആത് ആ അല്ലല്ല പക്ഷെ അല്ലേ അത്ക്ക എക്സ്പീരിയൻസ് ആണല്ലോ ചില റീ
ധാണെന്നോ രോ രോഗങ്ങൾക്കും നല്ലതാന്നൊക്കെ പറയ്ണ അങ്ങനെയ എടുത്ത് കഴിക്കണത് അതടു ത്ത വെക്കാന് ആ അറിയാല്ലോ ആ ഐസല്ലേ അപ്പ തന്നെ അലി ഞ്ഞ് പോവും അതെടു ആ അങ്ങനെ തിന്നാൻ കഴിയുണോല് അങ്ങനെ തിന്നാ അതിമ്മേ മണ്ണ് ഉണ്ടാവും അപ്പൊ നമ്മക്ക് അയ്‌ന് കഴിയൂല അപ്പൊ നമ്മള് ജസ് സ്റ്റ് ഒന്ന് വെള്ളാക്കിയിട്ട് ചെറിയ ക പ്രശ്നല്ല അതങ്ങനെ അങ്ങനെൻക്ക് അറിയൂല്ല ഞാൻ കേ ട്ടതാണ് അത് കറക്റ്റ് ആണെന്നൊന്നും അറിയൂല്ല. അങ്ങനെ പറയണ കേട്ടി
ആ എന്തായാലും ആ ആ അങ്ങനെയൊക്കല്ലേ നിന്ക്കു എന്താ ഞാന് ഇതരെ കണ്ടില്ല പണ്ട് ചെറുപ്പത്തിലായന്ന് പിന്നെ ഒരൂസം നാ നാട്ടിലായിരുന്നപ്പോ
ആഹ് അയ്ശരി
അപ്പ അപ്പ ഞാന് ഞങ്ങള് കണ്ടില്ലാ ഭയങ്കര ഇടി മിന്നലായിറ്റ് പിന്നെ ആ ഇനിയ്ക്ക് നല്ലൊരു അപ്പൊ
മോള് ഇവടെ കളിച്ചാണ്ടെ തലമുട്ടീട്ട്ണ്ട് ഉം കര
ആ അതാ നല്ലോണം മുയിഞ്ഞൊട്ക്ക് എവിടെ തല അടിച്ചെ ഒന്നും പ
ഇത് അതെ സിറ്റൗട്ട്ത്തെ ചെയറ്ണ്ടല്ലോ അതിമെല്
ആഹ് ശെരി അമ്മ ആത്തെ ആത് ചേരണം നല്ല പടിക്ക്ണ്ട് ഏതാലും അപ്പം അപ്പ ഞാ പറയാം അപ്പ ഇങ്ങനെ കണ്ടില്ല അങ്ങനെ മയ കഴിഞ്ഞ് അമ്മള് വീട്ടിക്ക് വരുമ്പളേ ആഹ്- ഇപ്പ പഠിക്കണ കുട്ടികളെ കണ്ടഞ്ഞ ഓല് പറഞ്ഞു നമ്മക് അഹ്
ആഹ് അല്ല സൗണ്ടൊന്നും അങ്ങനെ സൗണ്ടായിട്ടുണ്ടാവിലല്ലോ ചെറ്യ ചെറ്യ സാധനല്ലേ ക്ഷെ ഞാനും തന്നെ വീട്ടിന്ന് ആഹ് ഇന്റെ എന്റെ മോള് വല്യ- പൊളൊക്കെ പൊറത്ത്ങ്ങനെ നിക്കേനു അപ്പൊ ഓള് പറഞ്ഞ്- ന്താണ് ആലിപ്പഴം വീണ്ടുന്ന വന്നോക്ക്ണ് അങ്ങനെ പോയി നോക്കിയതാണ് ഓളും തന്നെ ഫസ്- ച്ചായിട്ടാണ് ഹ് കാണ് ണത്
എന്നാലും അവ ഓക്ക് മനസ്സിലായില്ലേ മക്ക് മോക്ക്
അവിടെ ഓളമ്മമിം ഓലൊക്കെ ഇണ്ടായിനു
അഹ് ആഹ് ആഹ് അഹ് ശെരി എന്തായാലും ഉം ഉം ഉം ക്ഷെ അതൊക്കെ ഒരെക്സ്പീരിയൻസണ് അതൊക്കൊ ജീവിതത്തിലൊരിക്കലെങ്കിലും എക്സീരിയൻസ് ചെയ്യണം.
ആഹ് അതെ അതെ
പിന്നെ നി എ എന്തെ എന്നെങ്കിലുമൊക്കെ മയത്ത് കാണാനുള്ള ഭാഗ്യം ണ്ടാവെയിരിക്കും
അതെ
അങ്ങനെ പിന്നെ വെ ഇനിയിപ്പം ഇപ്പൊ ഈവനിങ് ആവുമ്പോളെ വൈകുന്നേരം ആവുമ്പോക്കും എവിടക്കും പോവാനന്നുംക്കെ ഇതാണ് മഴയാണ
ആഹ് അതിപ്പോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ചായ കുടിക്കാൻ പോവാ ചായ കുടിക്കാൻ പോവാ പറയൽ തുടങ്ങിട്ട് കുറെ ദിവസയി ആടൈം ആവുമ്പോ
ആഹ് കാരണം കടകളൊക്കെ തുറക്കൻ നാല് മണി കഴിയും
ഏ
ക ടീ ടി സ്നാക്സിന്റെൊക്കെ കടി കട തൊറക്കാനെ നാല് മണി ആവുമല്ലോ നാല് മണി കഴിഞ്ഞിട്ടേ തൊറക്കുള്ളു
ല്ല ടൈമു ആണ് എല്ലാരും കൂടെ കൂടി ഒരുമി ച്ച് പോണതൊക്കെ രസാ ആണല്ലോ
ആഹ ഭയങ്കര രസാണ് ഇപ്പാആണങ്കി അടുത്തടുത്തു ടീഷോപ്പുകളും ഉണ്ട്
ആഹ് ആ് ഇപ്പൊ ഫുള്ള് അടുത്തടുത്തായിട്ട് ഓരോ ടീ ഷോപ്പുകളാണ് പിന്നെ ഇപ്പൊ എല്ലാരും വൈന്നേരം ആയാൽ ഒന്ന് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് പക്ഷെ നമ്മളല്ലേ പണ്ടൊന്നും അങ്ങന പിന്ന പുറത്തുന്ന് ഫുഡ് കഴിച്ചതൊന്നും നമ്മുടെ ചെറുപ്പകാലത്തിലോന്നും വേണെങ്കിൽ ഇൻക്ക് ഓർമ്മയയില്ല വല്ലാതെൊന്നും ഇനി ആകെ ഇൻക് ഓർമ്മയില്ലത് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചത് ലൈം കുടിക്കണത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ
നമ്മള് നമ്മൾ പപ്സും നമ്മള് സ്കൂള മക്കള് കരയുണ്ട്
ആ ആ് ആ സൗണ്ട്
പഴംപൊരി
ആ ആ പഴംപൊരി ഒക്കെ ഞാ നേരത്തെ
ആ പഴംപൊരി മാത്രമേ കൊണ്ടൊരുള്ളേനി ഇപ്പൊ നമ്മുക്ക് പഴംപൊരിമ്മക്ക് ഒന്നും നമ്മള് നോക്കെയില്ല
ആഹ് അതാണ് ഇപ്പൊ വെറൈറ്റി നോക്കിയിട്ടല്ലേ പോവുന്നത് അതിപ്പോ ഞാനിപ്പ ലാസ്റ്റ് ടൈംമ് ആ--അവൾ അന്നിപ്പോ എന്താ ബാങ്കിൽ എങ്ങാനും പോയതാ- ളെ ആള് അവിടെ എന്റെ എളേപ്പാൻ്റെ മോളുണ്ടായിന ഫുഡ്കഴ്ക്കാൻ വേണ്ടിട്ട് കേറി അപ്പോ ആ നമ്മള് ഓ--ആആ--അന്തിക്കുജൂസ് തുംസ് ഓള് അന്ത് പേരക്ക ജ്യൂസ് ത് അതുപോലെ രണ്ട് സാൻവിച്ച് നല്ല രസംണ്ട് ട്ടോ നമ്മൾ കാണുന്നേന് വെറൈറ്റി ആയി രീതിയിലേണ് അപ്പ അതൊക്കെ അതുവാങ്ങിയേനെ ശേഷം എങ്ങനെങ്ങൾക്ക് പിന്നെ ബ്രെഡ് സാൻവിച്ച് ഒണ്ട്- ന്നെ ഞാനതൂടെ വാങ്ങി ഇത് നല്ല രസം ണ്ടായിരുന്നു അപ്പആ ഊക്കിലാണ് വാങ്ങിയത്
അപ്പൊ അത് രസംണ്ടാക്
സ്സംഎരിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കടിയങ്ങ്ട്കടിച്ചാ അദ്യ നിന്നേന്റെ ടേസ്റ്റ്ങ്ങ്ട്പോയി കിട്ട് പിന്നെ പൈസ കൊടുത്തതെലെ കരുതിയാണ്ട് അപ്പം പറയാ അത് നല്ല രീതി തില് ഇണ്ടാക്കുണതും ഉണ്ട് സെയിം ഞാൻ വിചാരിച്ച് തൈമസ് തലവെച്ച് ഒക്കെ ഉണ്ടാകുമല്ലോ ഷിബിനമാ സ് തല മാറ്റിയിട്ട് പക്ഷെ ഇത് ടേസ്റ്റ് കൊറേഞ്ഞക്കാണ് അങ്ങനെ പോരെ അതുകൊണ്ടുതന്നെ പല രീതില് ഇണ്ടാക്കും അല്ലെ ഇപ്പം ഞാൻ പറഞ്ഞ ന്നെ സൻവിച്ച്തന്നെ ആ ബണ്ണിന് മാറ്റുണ്ടാവും മറ്റ് മറ്റൊടത്ത് ബ്രെഡ് ബന്
ആ--അതെ അതെ മ് മ് മ് ക്ഷേ ഓരോ ഓരോ ഷോപ് ത് ഓരോ ടേസ്റ്റ്
ആഹ അത്ണ്ട് അത് അത് ശരിയാണ് ഓരോ ഓരോ ടേസ്റ്റുണ്ട്എടി ഞനക്ക് വിളി ആ ശരി എന്നാ-
ആ ക്കെ-
ഓക്കെ